എഹ് ആഹ് ഒരു നല്ലതന്നെ
ഏഹ്
എന്റ അന്റ പാട്
ഇങ്ങന പോണടാ നേരം വെ ക്ക്ട് വൈകുന്നേരം അവിണ് നേരം വെള്ക്കിണ് വൈകുന്നേരം ആവിണ് ഇങ്ങനെ പോന്ന്
ഉം
കാര്യായിട്ടൊന്നുല്ല എല്ലടാ ഇജ്ജ് എങ്ങോട്ട പോയേ പഠിച്ച് നമ്മട ഡിഗ്രി ഞെട്ടിച്ച് എങ്ങട്ട പോയെ പിന്നെ
ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പി ജി എടുക്കാൻ അതിന്റെടുത്തോള്
ഏഹ് അത്ശരി പീജി എടുത്തില്ലേ പീജി എന്തായി
ആഹ് പീ ജി ഇതു വരെ എടുത്തില്ലേടേ ഇപ്പോ ചെറിയ എന്തോ ചെറിയ
അത്ശരി ഹിസ്റ്ററി എടുത്ത് ചരിത്രകാരനാവാനോ പ്ലാന്
ചരിത്ര
ഉം ജ് ന്നെ ചരിത്രം സൃഷ്ടിക്കുവോ.
വാണ്ടാ ഇങ്ങനങ്ങ് പോയാ മതി. അതന്നെ ഇപ്പന്താറിയോ അമ്മളെ ഒര് ഒരു. ആഹ് എന്താണ് ഒരു അൾട്ടിമേറ്റ് പർപ്പസ് ന്ന് വെച്ചാലൊരു ഒര് വെല്ലെ തെര്ക്കടന്നുല്ലാതങ്ങനട് ജീവിച്ച
ആഹ് അത് ശരി.
എൽ എസ് എന്റെടുത്തൊരു ആഹ് ഒരു സമാധാനത്തോട് കൂടി എ എന്ന് വെച്ചാല്. നമ്മളെല്ലരും പൈസങ്ങനെ കൊറെ ആഗ്രഹിച്ച് എ കൊറെ പൈസാണ്. ഞാൻ എന്റെ കുറ്റം ഇതാക്കല്ല പക്ഷെ എന്തെയ്യാ പൈസപ്പ കൊറെ ണ്ടായിട്ടെത്ത അനല്ല അങ്ങല്ല പൈസ വാണം അത്യാവശത്തിന് വാണം പക്ഷെ. അത് മെയിന് ടാർഗറ്റായി കഴിഞ്ഞ പിന്നെ നമ്മളെ ജീവിതം.
സന്തോഷം സമാധാനണ്ടാവൂല പൈസണ്ടാവും.
ആഹ് തെ.
അതാണ് ഞാനങ്ങനല്ലടാ പർഞ്ഞത് ഞാന് പർഞ്ഞത്. മ്മ പിന്റെ കയ്യിലൊന്നും ഒരുർപ്പ്യല്ലാട്ടോ കൊർച്ച്. പൈസങ്ങനെ മ്മളെ കയ്യില് നിക്കണംന്ന് പറയാ. സേവിംഗ്സൊക്കെ ആയിട്ടേ. ഇതിലങ്ങനൊരു സാനൊന്നും ഇല്ലേ പ്പ അതിനെന്തെങ്കിലൊക്കൊന്ന് സെറ്റെയ്യണം.
അതിനല്ലേ ക ക കയറാ എന്താ
ആഹ് അങ്ങനെ കൊറേണ്ടാവും ഇതിലൊക്കെങ്ങനെ. ഉദ്ദക്കൊക്കെ പരിപാടി നട്ക്കുന്നൊള്ളൂ പക്ഷേ. ഇത്പ്പോ ഇത് ഇത് വല്ല്യ വിഷയന്താടാ എന്ത് വന്നാലും. ചെലവാണ് പൈസന്ന്.
ചെലവ് അങ്ങനത്തെടാ അത് നമ്മളെന്താറ്യോ അത് പൈസ ഇഞ്പ്പോ അഞ്ഞൂറുപ്യാ അന്റെടുത്തുണ്ടോ. ഇപ്പം അഞ്ഞൂറുപ്യെന്റെ ചെലവെ അനക്ക് വരുണുള്ളു ഇനി രണ്ടായിരണ്ട് എന്നാ പിന്നെ മൂവായിരത്തിന്റെ ചെലവുണ്ടാവും.
ഉം ഉം അതാണ്.
പ്രാപഞ്ചിക സത്യം.
അത് ശെര്യാണ്.
പ്പൈനെന്താറ്യോ ഞമ്മള് വിചാര്ച്ചും നമ്മള് എന്തൊക്കരു.
ആഹ് ഒരു സ് ഒരു കോഴ്‌സ്ങ്ങനെ കണ്ടിനി ഏട്ടന് പർഞ്ഞാണ്ട്. ഏട്ടനത് ഗൾഫിലാണ് അപ്പോനൊരു കോഴ്സ് പറഞ്ഞ് എക്കൗണ്ടിങ്ങിൻ്റെ. ഓനവ്ടെ എക്കൗണ്ടന്റായിട്ട് പോയതെന്നെണ്.
ഉം ഉം ഉം ഉം നല്ല സാലറിണ്ടാവല്ലോ പ്പോ.
ഇല്ല വല്ലാതെ സാലറിന്നുല്ല കൊർച്ചൊക്കെ അത്യാവശ്യം ഒക്കെയാണ്. മ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോണ്ട്.
അക്കൗണ്ടിലേനി ഞാനൊരു മിനിമം സാലറി പറ്യാ ഒരു പത്തയ്മ്പുർപ്പ്യൊക്കെ എങ്ങനായാലും കിട്ടും.
ഉം ഉം.
ല്ല അവിട്ത്തെ ചെലവേയ്ക്കാരം.
ആഹ് ഈ ചെലവ് മ്മള് ഞാനിപ്പതാ എങ്ങനെലും. ഒരു പത്തുർപ്യോ ഒരു പതിനായിരുർപ്യ വന്ന്ട്ട്യാലായി അയ്ലൊര്. അഞ്ചുർപ്യ മാത്രം ചെലവഴിച്ചു ബാക്കി അഞ്ചുർപ്യ ച ചെലവയിക്കാതെക്കാള്ളെ. ഒരിത് പഠിക്കണം അതെന്തേലും.
പഠിക്കണം അത് കുറിട്ടാതി.
ആഹ് അതെന്നെ കുറീല് കൂടെ അങ്ങന ആ അങ്ങനൊക്കെ നട്ക്കും. കുറീലൊക്കെ കൂട്യാതിലെ ന്നാ പിന്നെ. ആ കുറ്യണ്ട് അടിക്കുമ്പോ ഒരു സാ നല്ല സംഖ്യ കിട്ടും ചെയ്യും. ഇതീള്ള പൈസങ്ങനായി കിട്ടും ചെയ്യും ചെയ്യൂലേ. അതല്ലൊരു ഐഡ്യേണ് ഞാനൊന്ന് നോക്കട്ടെ. ഏന്നെ ഏത് നാട്ടിലുള്ള കുറികളെതെങ്കിലും. ആദ്യം പഠ്ച്ചട്ടേ എക്കൗണ്ടിങ്ങ്.
ഉം.
ആഹ്
അതിലണ്ട് പഠിച്ചാ സെറ്റാവും
മ് മ് പിന്നീട്
സി എ ചാറ്റേഡ് അക്കൗണ്ട് പഠിച്ച അത് കിട്ടിയാ നല്ല ലാഭാട്ടോ അത് പറഞ്ഞാൽ ഒപ്പിന് വെലെ രും പരിശ്രമിക്കണം പരിശ്രമിക്കണം ആഹ് ആഹ് എത്ര വയസായി അനക്ക് പത്തോ ഇരുപതോ ഇരുബത്തഞ്ചോ
ഇരുപത്താറാവും സി എ കയ്യുമ്പോത്തിന് പണിയായിണ്ടാവൂല പെണ്ണും കെട്ടണ്ടേ എന്തൊക്കെ പണികൾണ്ട് ബാക്കി ഉമ്
പെണ്ണെട്ടലാണോ മെയിന്
എല്ല അതൊക്കെ അതിന്റെ ഭാഗല്ലേ ഓരോന്നിനും ഓരോ പ്രായില്ലേ
ആഹ് ആഹ് ആഹ് നടക്കട്ടെ
മ് അപ്പപ്പിന്നെ ഏതായാലും അങ്ങനെ ഒരു സാധാ ഒരു അക്കൗണ്ടേന്റ് ഏട്ടന് ഓനിപ്പോ ഇരുവത്താറ് ഓനിപ്പോ വന്നിട്ട് ഇഞി നേരോന്റെ കല്യാണയിക്കാരണ്ടാ
ഓഹ് അസി
കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കേറും പിന്നെ ഞാനും വരും പിന്നെ ഞാനും കല്യാണം കയിക്കും അതൊക്കെയാണ്
രണ്ടു തട്ടില്ലേ പേരാ
ഏഹ് പേര രണ്ട തെട്ട് അത് ഓൻ ആക്കാന്ന് പറഞ്ഞിണ് വന്നിട്ട്
ആയിട്ടില്ല
ഇല്ല ഇപ്പ ഇങ്ങനെ പണി നടന്നോണ്ടിക്കോ ഓൻ വരുമ്പോത്തിന ആവും
ആഹ് നല്ല റൂമും പോളി പോളി എമ്മന്റെ മെഡക്കാ പറഞ്ഞ അക്കും
ആഹ് അതന്നെ
ഏഹ്
ആഹ് പിന്നെ ഓനല്ലാത്തോണ്ട് ഇപ്പൊ റൂം ഇല്ല ഓൻ വന്നാല് പിന്നെ മേലെ പൗതിയും പൗതിയ പൗതി വന്നും പൗതി ന്ക്കും ബാക്കി അടിയിൽ ഫുള്ള് ഓല്ക് ആഹ് ഇപ്പം ഞാനും അനിയനും റൂമിലുണ്ട്
ഉമ് ആനിയൻ എത്രല്ല അഞ്ചിലോ ആർ ലൊ
എല്ല ഓന് പത്തില എത്തീൺ ഞാൻ ഡിഗ്രി ഓൻ പത്തും
അടി അടി യുണ്ടാവോ
അടിക്കെ പിന്നെ പത്തനഞ്ചമായ പിന്നെ നമ്മക്ക് നമ്മളെല്ല മറ്റ ആര് അടിണ്ടാക്കാൻ ഞങ്ങെല്ല ആരും എടുക്ക എടുക്ക സാങ്കതി അതല്ല വണ്ടിയൊക്കെ ഇടക്ക് ഓനെ ടുത്ത് പോയി എനക്ക് എന്തങ്കിലൊക്ക ആശ്യമഉണ്ടോ ക്ക ഇങ്ങനെ ഓരോന്നങ്ങനങ് ചെറിയും പിന്നെ പിന്നെ പൊതുവേ അവനൊരു പാവാടാ അപ്പൊ പിന്നെ വല്യൊരു കൊഴപ്പല്ല ഓന് ചപ്പോ എന്തെങ്കിലൊക്കെ ചോയിക്കും ഇത് അന്റെ വണ്ടിന്നല്ലല്ലേ ഏ ട്ടന്റെ വണ്ടി ല്ലേ അപ്പൊക്കെ എനിക്ക് ദേഷ്യം പിടിക്കും അപ്പൊ ഒന്നണ്ട് കൊടുക്കും ഇപ്പ അങ്ങോട്ട് തരും പിന്നെങ്ങോട്ട് കൊടുക്കും അങ്ങനെയൊക്കെ
ഡബ്ല്യൂ ഡബ്ല്യൂ കൊക്കും അല്ലേ
ആഹ് ആഹ് പക്ഷെ വേൻ തീരുട്ടോ ആഹ് കഴിഞ്ഞിട്ട് വേൻ പോവും രണ്ടാളും പോവും അതില് ആർക്കാണോ പോ തുടങ്ങിയ ആരാണോ അതെ ഞങ്ങളൊരു ഇത കേട്ടോ നിയമാണ് ഞാനാണ് തുടങ്ങിയെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് ഞാൻ ഓനെ കുട്ടിയ ഓന് പറീണ പീഡിയേൽ വേണ്ട് ചായെ അങ്ങനത്തെന്നെ വാങ്ങി കൊടുക്കണം ഓനണ് തൊടങ്ങിയ പിന്നെ ഓൻ ഇൻക്ക് വാങ്ങേരും വാങ്ങിയരുന്നു അങ്ങനൊക്കെ ഒരു ജീവിതാ
അതവുമ്പോ പിന്നെ ആ ചായയോട് കൂടിയൊക്കെ തീരും
അത് തീരും ഞാനും ഞാനും ഇന്റെ അഞ്ജനും രണ്ട്‌ വയസ് വ്യത്യാസം ഉള്ളു
ഉം
പണ്ടൊക്കെ പെരും അടി അയ്നിം ഇപ്പൊ പിന്നെ ഒരു ഇപ്പൊ ഒരു അഞ്ച് ഒരു അഞ്ച് അഞ്ച് കൊല്ലൊക്കെ ആയിട്ട് അടില്ല പണ്ടപ്പോ ഈ ഫോണൊക്കെ ക്കറിയില്ല ഫോണ് ഗെയിമളിച്ചാല് അഹ്‌ വാപ്പാന്റെ അടുത്തേ ഫോൺ ഉണ്ടാവുള്ളു
ആഹ് ആഹ്‌ അപ്പൊ വാപ്പാന്റെ ഫോണ് ആദ്യം ഇൻക്ക് വാണം അത് കഴിഞ്ഞിട്ട് മതി അനക്ക് അറിയൂലേ
ഈ രണ്ട് വയസ് ആകുമ്പോ ന്താറിയോ ഞമ്മളെ അതേ ഒരു എയ്ജ്
ആഹ്‌ അതെ ഏകദേശം സെയിം സാണ് പക്ഷെ അങ്ങനാവുമ്പോ കൊറെ മെച്ചങ്ങൾണ്ട് ട്ടോ അങ്ങനെയല്ല നമുക്ക് എന്തെങ്കിലൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ക്കെണ്ടെങ്കിൽ വേം കിട്ടും സെയിം ഏജിലൊക്കെണ്ടാവും ഞാനും പിന്നെ അനിയനും ഇത്ര ഡിഫ്രൻസ്ണ്ടായോണ്ട് ഓൻ കൊറച്ച് താന്നത് ഞാൻ കൊറച്ച് അങ്ങനല്ല കൊറച്ച് മേലെയുള്ളാകുമ്പോ നല്ല മാറ്റ റ്റണ്ടയില്
അങ്ങനെണ് സാധാരണ അടി ഇണ്ടാവാൻ പാടില്ല അയിനുള്ള കൊറച്ചൊക്കൊരു ഇതിണ്ടാവൊള്ളൂ പേടിയൊക്കെണ്ടാവൊള്ളൂ
അല്ലട എന്നിട്ട്ഞ്ച് പി ജി കയിഞ്ഞിട്ടെന്താ ചെയ്യാ
പിജി കഴിഞ്ഞിട്ട് ബി എഡ് ചെയ്യണന്ന്ണ്ട്
അഹ്‌ ശരി ബി എഡ് എങ്ങനെ ബി എഡ് എങ്ങനെ ചെയ്യ റെഗുലറായിട്ടോ
റെഗുലറായിട്ട് ചെയ്യുന്ന ഒണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് പൈസ കൊറച്ച് കൊടുക്കേണ്ടിവരും
ഏഹ്‌ ഡിസ്റ്റൻസായി ചെയ്യാ
ഓഹ്‌
ഏഹ്‌ നല്ല പൈസാവോ
ലക്ഷം
ഏഹ്‌
കൊറച്ച് കൊറച്ച്
ഏഹ്‌ അത്രക്കാവൊള്ളൂല്ലേ ഒരു ലക്ഷക്കെ അത്രക്കാവുള്ളൂ അത് കൊറഞ്ഞല്ലേ
അത് കൊറവാണ് ബി എഡിന് കൊറവാണ് ഒരു ലക്ഷം
ഏഹ്‌ ഏഹ്
ആഹ ആഹ
പിന്നെ വേറെന്തൊക്കെ
മ് മ് അപ്പൊ ബി എഡ് കഴിഞ്ഞിട്ട് എന്നിട്ടൊരു സ് ചെറിയ അധ്യാപകനായിട്ട് ചരിത്രം സൃഷ്ടിക്കാൻ വരി വരിയാണ്ല്ലേ ഇജ്ജ്
ഞാനില്ലേ പി എസ് സി നോക്കണം പി എസ് സി ആവുമ്പോ ഒരീതുണ്ട് വകുപ്പുണ്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടല്ല മൊട്ടേ
സർക്കാർ ജോലിക്കാരനാണ് അറിമ്പളേ
ഉം
മ് ഇതൊരു ശരിയാണ്
ആ അങ്ങനെ പെണ്ണ് കിട്ടാൻ ഇപ്പം സർക്കാർ ജോലി ആവണ്ടാ ഇപ്പം എന്താറിയോ ഇപ്പൊ ഇന്റൊരു കുടുംബത്തിലുണ്ട് അതിപ്പോ എന്താവച്ചാല് പെണ്ണ് ചെക്കനും ലവ്വാണ് ഏഹ്‌
ആഹ്‌
ആ പെണ്ണിന് ഒരേ നിർബന്ധം ചക്കനാണങ്കില് ഒരുലുക്കുല്ല ഒരു ഇതുല്ലാ ജോലി ഇല്ലാന്നാ പറഞ്ഞത് എക്കറിയില്ല എനി
ഏഹ് മറ്റേ പെണ്ണാണേൻ പേരും ലുക്കാണ് അതാ കോമഡി
പിന്നെ എങ്ങനെ എങ്ങനെപ്പ ഇതൊക്കെ നടക്കണേ
അറില്ലാവോ അതല്ലാവോ പെരക്കാരെ കുടുംബക്കാരന്നെ ചോയിച്ച് അയിക്ക് ഇവനല്ലാതെ വേറെ ആരും കിട്ടീല്ല അങ്ങട്ടൊരു ചോദ്യംചോയിച്ചെന്ന് കേട്ട് അനാ അങ്ങനെ എഞ്ചോട് എല്ലാരും പറഞ്ഞേ അത്രേദുരന്തായിട്ടുള്ള ഒരു പണി കൂടില്ലാത്ത ഒരു പൊരയ്ക്ക് പെരക്കാർക്കാർക്കും ഇഷ്ടല്ല കാരണം ഒര് വല്ല്യ തറവാട്ടരാണ്
ഏഹ്
അപ്പൊ ആ പക്ഷെ വലിയ തറവാടാണ് ന്റെ ഇത് പോണത് ഒരു ലോക്കൽ തറവാട്ന്ന്മാത്രല്ല ഈ ചങ്ങായി ഒര് പണിയില്ല ഒര് എന്ത് കണ്ടിട്ടാ സ്കൂളിനടുത്തുള്ള പണ്ടെന്തെത്തോ കേസാണ് ഏതായാലും നടക്കട്ടെ ഇപ്പ നാളെ നാളെ നിക്കാന്നാ പറഞ്ഞേ ഞാൻ പോണില്ല പിന്നെ
ഉം എന്നാല് കല്യാണത്തിന് കൂടിട്ട് പറയ്
കല്യാണം ഒന്നും ഇല്ലാന്നാ പറഞ്ഞേ നിക്കാഹിന് പോയി കൊണ്ടോവാൻ പറഞ്ഞിക്ക് പോയിക്കോളി
ഏഹ് പെരക്കാരോ അത്രയ്ക്ക് പറ്റിയില്ലല്ലേ
പറ്റീല ഇതാ അടുത്ത കോള് വരുന്നു ഉം
ആഹ് ന്നാ ആയി കൊട്രെഡാ
ഉം
ഓക്കെ